ആഹ ഹലോ ആഹ കേക്കാം..
ആഹ എന്തൊക്കെണ്ട് വിശേഷം കുറെേ നാളായി കണ്ടിട്ട് ഹ്..
ആഹ സുഖം സന്തോഷം ഹ്ഹ്..
ഹ്ഹ്. എങ്ങനെ പോന്നു ജോവലറി അത്ണ്ടാക്കുന്നേണോ. അതോ..
എന്തോ.. കേട്ടില്ല..
ജുവല്ലറി ഉണ്ടാക്കുന്നതാണോ സ്റ്റാറ്റസ് ഇടുന്നേ.
ആ അതെ അതെ അത് കൊറച്ച് ഞാാനിങ്ങനെ പാക്കേജ് വോലെ കിട്ടും നമ്മുടെ.. ആംഹ്. ഇൻസ്റ്റാഗ്രാമില് പേജ് ഒക്കെ ഇല്ലേ..
ആ ആഹ
അപ്പൊ അതിന്ന് വാങ്ങിട്ട് ഇങ്ങനെ ഹെ സ്ലൈഡ് പിള്ളേർക്കുള്ള ബോ അങ്ങനെകെ.. കല്ലണ്ടാക്കിട്ട് സെയിലെയ്യും..
ഓ പോവുന്നുണ്ടോ. സൈലുണ്ടാ..
ആ. തേയിലും അല്ലാതെപ്പോ ദൂരെയ ഉള്ള ഇവിടുന്ന് ഓർഡർ വരത്തില്ല കാര്യം. മ്മ്. ദൂരൊള്ള. ഓട്.. ഡർ. വന്നാ നമ്മള് പാക്ക്യ്ത് അയക്കണ്ടേ..
ആഹ് കൊറിയറ് അയക്കണം
ഇന്നട്ത്ത്ന്നുള്ള ആൾക്കാരൊക്കെ വാങ്ന്നുണ്ട്
ആഹ് കൊഴപ്പില്ലല്ലേ
ആഹ് വല്ല്യ കൊഴപ്പല്ല കാര്യം നല്ല കാണുമ്പോ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഷ്യലായിട്ടുള്ളക്കെ ആണെങ്കില് ആൾക്കാര് കണ്ടാ എട്ക്കും
ആഹ് ആ
ആ നല്ല തെളക്കോള്ള മുത്ത് അങ്ങനൊക്കെണെങ്കില് പോവും
ഉം അപ്പൊ കൊറച്ചു കൂടി നന്നായിട്ട് നോക്കിയണെങ്കി പൊറത്തേക്കൊക്കെ അയക്കാല്ല.
അതിന് കൊറച്ച് ഏഹ് കൊറച്ച് വർക്കും കൂടി ചെയ്യണം കാര്യം നമ്മള് ആ അയ്ച്ചു കൊടുക്കണ്ടേ മീഷോലൊക്കെ പ്പോ അയ് ക്കിന്ന പോലെ അയ്ന്ള്ള പാക് ആഹ്
ത സംസാ
ആഹ് പാക്കിങ് ബോക്സ് അതിന്റെ കവറ് അതൊക്കെ വാങ്ങിയിട്ട് ത്ത വേണം ചെയ്യാൻ
ഉം കുറച്ചൂടി ഓഡ്റൊക്കെ നല്ലത് കിട്ടുവാണെന്നുണ്ടെങ്കി കൊഴ്പ്പേല്ല
ഉം ഏഹ് ക്ഷെ അത് നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഒന്ന് പോസ്
ന്ന ഓർഡർ കിട്ടും
ആഹ് ഇൻസ്റ്റെന്ന് മീഷോയിലൊക്കെ അങ്ങനെ ചെയ്യാന്ന് പറയ്ന്ന്ണ്ട്
ആഹ് മീഷോൽ സെയ്ലെയ്യ
ആഹ് അതിന് കൊറ്ച്ച് പഠിക്ക്യാണ്ട് അല്ലാതെ ചെയ്താൽ ശരിയാവില്ല പഠി ചിട്ട് ചെയ്താല് കൊറച് കുടി
കിട്ട് ചെയ്യണം അതെ കയ്യീന്നെറക്കീട്ട് കാര്യല്ല
ആരിയില്ല നഷ്ടം വരും
ഉം പിള്ളാരെക്കെ എന്തെടുക്കുന്നു
പിള്ളേരൊക്കെ ഇവിടെ തന്നെണ്ട് ഇന്ന് സ്കൂള് അവധിയല്ലേ ശനീം ഞായറും ഇഞ് അവധിയല്ലേ
അതെ മഴയുണ്ടാ
മഴയേ ഉള്ളൂ മഴ മഴയാണ് കാറ്റും പെരുമഴയും പകല് വല്ല്യെ പകല് വല്യ കൊഴപ്പോല്ല്യാ രാത്രിക്ക് ഭയങ്കര കാറ്റ് റ്റ ഭയങ്കര കാറ്റാ നമ്മുടെ ഇവിടെ അടുത്തൊരു റബർ എസ്റ്റേറ്റ് ണ്ട് അത് മരങ്ങളെല്ലാം മുറിച്ചു അത് കാരണം ഇങ്ങനെ കാറ്റ് സ്ട്രൈറ്റ് ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് വരും
വീട്ടിലേക്ക് അടിക്ക്യും
ആഹ് തടയാനായിട്ടുള്ള മരങ്ങളെല്ലാം കംപ്ലീ റ്റ് പോയിപ്പൊ പുതിയ തൈ നട്ടേക്കുവാ. ആ, പ്, റ്റ് സ്ട്രെറ്റ് നേരെ ഇങ്ങട് പോരും. ആ നമ്മള് ടാർപ്പ വെച്ച് കെട്ടീട്ടുണ്ട് നമ്മള ആഹ് മ്മള് വെറകടുപ്പില്ലേ
ആഹ് ആ
അവിടെ ടാർപ്പ വെച്ച് നനയാതെ കെട്ടും. ക്ഷെ ടാർപ്പ ഒക്കെ പറന്നു പോകും പിന്നെ രാവിലെ എടുത്തെല്ലാം നീറ്റാക്കി വെക്കണം രാത്രി മഴക്ക് പിന്നെയും പോവും.
ഓഹ് ഇപ്പൊ പണിയാണ്
അതെ രാവിലെ എഴുന്നേറ്റ ഫസ്റ്റ് ഡ്യൂട്ടി ട്ടർപ്പ നേരെയക്കി വൃത്തിയാക്കി കെട്ടി ഒക്കെ വെക്കാന്നുള്ളതാണ് ണ്ടെങ്കില് അടുപ്പ് നനയും പിന്നെ കത്തിക്കാൻ പറ്റില്ല
ആഹ അത് ശരിയാ പിന്നെ രാവിലെ പിന്നെ അതിനന് പണിയാ
ആഹ അതാണ് പിന്നെ അതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ബാക്കി ചായ ഇടന്ന് തന്നെ തുടങ്ങുന്നത്
ഞങ്ങക്ക് പിന്നെ കാറ്റില്ല മഴ
ഉ ഇവിടെ ഭയങ്കരക്കാറ്റ് എന്താ പറയാ ചൊഴലിക്കാറ്റ് മാതിരി അടിക്കുന്ന കറങ്ങി ഇങ്ങങ് പോന്നെക്കാ ഷീറ്റ് ഹാസ്പറ്റോസിന്റെ ഇതുവരെ ഇങ്ങനെ ഒരു കുലുക്കം അനുഭവപ്പെടും. ആസ്പറ്റോസൊക്കെ അത്ര ശക്കാരി മരങ്ങളിള്ളപ്പോ ആഹ് മരങ്ങളൾള്ളപ്പോ താങ്ങി ഒന്ന് തടഞ്ഞൊന്ന് പതുക്കെരു ശ് ശകലം പോലെ വരുള്ളായിരുന്നു. ശീ പോന്ന് പറഞ്ഞാ മ മരങ്ങളില്ലാതോണ്ട് മൊത്തം കാറ്റ് അടിച്ചിങ്ങി പോരും നേരെ
ആഹ് റബ്ബറുണ്ടല്ലേ എവ്ടെ
ആഹ് റബ്ബർ എസ്റ്റേറ്റ് ഇണ്ട്. ഇവിടെ മൊത്തം റബ്ബറാണ് പഞ്ചായത്ത് ഏരിയല്ലേ ഇവിടെ മൊത്തോം റബ്ബറാണ് കൂടുതല്.
ഓഹോ
വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ ഇപ്പൊ
ഞാൻ ഷോപ്പില് പോകുന്നുണ്ട്ത് ഇവിടെ ഒരു ലേഡീസ് സ്റ്റോറി
ഫാൻസി സെന്ററാ ഫാൻസി സെന്ററാണോ
ആഹ്
ആഹ് ആഹ് സാലറി ഒക്കെ എങ്ങനെയാ
ആഹ് കൊഴപ്പല്ല അത്യാവശ്യം പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടന്ന് നടതാ അടുത്തു തന്നെ കൊർച്ചിങ്ങോട്ട് പോന്നു.
ആഹ് ആഹ് ഞാനും ജോലി നോക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മോന്ള്ളത് കൊണ്ട് വീട്ടിലാരും ഇല്ല നോ
ആഹ് കൊച്ചിനെ നോക്കാൻ ആരുല്ലല്ലേ വീട്ടിൽ പിന്നെ അമ്മേ
ഹ് അടുത്തില്ല ഇച്ചിരി ദൂരാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ പോണം.
ആഹ് ഞാൻ പിന്നെ വീട്ടീ പിന്നെ അമ് അമ്മ എന്തേലും പ്രായമാണ് എന്നാലും പിന്നെ അവന അങ്ങനവാടി വിടുവല്ലോ വന്ന് കഴിഞ്ഞ് പിന്നെ നോക്കി ചിരി സമയം നോക്കിയാ പിന്നെ അവള് വരും
ആഹ് ഇത്പ്പോ എൽ കെ ജിയിലാണ് ആള് ഇപ്പ സ്കൂൾ വണ്ടി വന്ന് ഇറങ്ങാ മൂന്നര ആകു
ആഹ് അന്നേരം വീട്ടി ആള് വേണോല്ലോ.
ആഹ് ഇല്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നല്ലെ വീട്ടിൽ ആരും ഇല്ല ഞാൻ മാത്രേ ഒള്ളൂ അപ്പ അത് കാരണം. പറ്റത്തില്ല ഇങ്ങനെ ആസ് സമയത്ത് നമുക്ക് ജോലിയും കറക്റ്റ് ആവില്ല.
ഇല്ല ആ സമയത്തൊക്കെഒന്നും ജോലി കിട്ടാനും പാടാണ്
മാക്സിമം എട്ട് മണിവരൊക്കെയാണ് പറഞ്ഞത് രാത്രിക്ക്. രാവിലെ ഒൻപതൊെട്ട് വൈകിട്ട് എട്ട് മണിവ വരൊയൊക്കെയാണ് ടൈം പറയുന്നേ ഉം
ആണ് അങ്ങനെയൊക്കെയ കിട്ടുന്നത് പിന്നെ എനിക്ക് പിന്നെ ഇവിടെ ലേഡീസ് സ്റ്റോർ ആയതു കൊണ്ട് മാ ഒമ്പതരരെ കേറീട്ട് അഞ്ചരെ പോവും
ആഹ് ഇത് ഇവിടെയൊക്കെ സൂപ്പർ മാർ ക്കറ്റളാ നമ്മളാ മൊത്തത്തിലെല്ലാ ഐറ്റംസും ഉണ്ട്. ഉം ഉം
സൂപ്പർമാർക്കറ്റ്പ്പിന്നെ എൻ ടൈം ഉണ്ടല്ലോ ഒമ്പത് മണിആയ ഒരാക്കും വരെ ചെയ്യാണം
ആഹ് അതുവരെ നിക്ക എട്ട് മണി വരൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് ബസ്സിന്റെ ടൈം പറഞ്ഞേക്കുന്നത് കൊണ്ട് അവര് എട്ട് മണി ടൈം പറഞ്ഞു. പിന്നെ ഒമ്പത് മണിയാകുമ്പോൾ ഷോപ്പ് അടയ്ക്കുന്ന അടുത്തുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെയാണ് ഒമ്പത് മണി നിർ ത്തുന്നത്. ദൂരെയുള്ളവരെ എട്ട് മണിയരെ നമുക്ക്
ഇങ്ങനെ കു പിള്ളേർ പാടാണെന്നെ. പിള്ളേരെയിട്ടിട്ട് നൈറ്റ് ഒന്നും ഒരു കാര്യം നടന്നിട്ടില്ല.
നടക്കത്തില്ല ഒരു നാല് മണി അഞ്ച് മണി വരെക്കെ പക്ഷെ അതും വീട്ടിലാള് വേണം.
വീട്ടിലാള് വേണം കൊച്ചുവരുമ്പോ ആരേലും വേണ്ടേ പിള്ളേരും വര രണ്ടു പേരും വരണ്ടേ.
അല്ലെങ്കിൽപ്പ മൂന്ന് വയസായി എന്നുണ്ടെങ്കില് കുഴപ്പല്ലായിരുന്നു.
ഉം
അത്‌വരെ ഇച്ചിരി പാടാണ്. നിങ്ങളവിടെയൊക്കെ ഈ റംബുട്ടാൻ കിട്ടുവോ?
റംമ്പൂട്ടൻ ഇവിടെ കൃഷിയൊന്നുല്ല പിന്നെ വെല്ല വെല്ല വീടുകളിലൊക്കെ വെച് വെ ച്ചുണ്ടെങ്കിലേ ഉള്ളൂ
അതെ ഇവിടെ ഇഷ്ടംപോലെ വീടുകൾ വെച്ചിട്ടുണ്ട്.
ആഹ് ഇവിടെ ഇവിടെ പിന്നെ അങ്ങനെ ഇല്ല അത്രൊന്നുല്ല കടകള്ല് ഇവിടെക്കെ ഇനിയിപ്പോ വിക്കാനായിട്ട് ഒരു സീസ് ആയത് കൊണ്ട് വണ്ടികളിലൊക്കെ കൊണ്ടുവരും റംബൂട്ടാൻ.
ആഹ് ആഹ്.
അത്രേ ഒള്ളൂ അല്ലാത റംബൂട്ടാനെങ്ങുഇല്ല.
ഉം അത് നമ്മുടെ ഈ ച ആ അവിടെ കൃഷി വീടുകളെല്ലാം ഉണ്ട് എല്ലാ വീടുകളിലും റംബൂട്ടാൻ ചാമ്പ ക്ക, ചക്ക, മാങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട്.
ആ ആ ചക്കയും മാങ്ങയൊക്കെ ഇവിടെയൊക്കെ ഇട്ടിലാവശ്യ. ഇ റംബൂട്ടാനൊന്നും ഇങ്ങോട്ടില്ല അധികം അധികന്നും ഇല്ല. അപൂർവം വല്ലാം ഒരു വീട്ടിലോ അങ്ങനെയൊക്കെയെ ഉള്ളൂ.
ആഹ് ആ
അല്ലാതെ റംമ്പൂട്ടൻ എങ്ങും ഇല്ല ഞാനിവിടെ എങ്ങും കണ്ടിട്ടില്ല.
ആഹ് ഇവടെ റംബൂട്ടൻ, മൽബറി, ചാമ്പയ്ക്ക തന്നെ പല വിധം ഉണ്ട്. ചെറുത് അയിന്റെ വലിപ്പം ആപ്പിൾ മാതിരി ഇരിക്കുന്നത്. ആഹ് ഇതൊക്കെനി ഇഷ്ടംപോലെ വെറൈറ്റികള നിക്കുന്നെ നമ്മുടെ ഇവിടെ വീട്ടില് വെക്കാൻ സ്ഥലമില്ല അത് കാരണം അതൊന്നും. ചെയ്യാംപറ്റില്ല.
ചെയ്യാനാഗ്രഹണ്ട് കൃഷിയോട് ഭയങ്കര താല്പര്യ പക്ഷെ.
പക്ഷെ ചെയ്യാനുള്ള സൗകര്യ ഇല്ലല്ലേ.
ആ അത് പരിമിതമാണ് അവിടെ നമുക്ക് ഒരുപാട് ഒന്നും മണ്ണ്കളെ ക്കാനോ ഒന്നും പറ്റില്ല അതാ പ്രശ്നം അന്ന്ട്ട് പോലൊരുഇതുണ്ട് ഫാഷൻ ഫ്രൂട്ട്. തൈ കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് അത് പടർന്ന് വന്നാൽ പന്തലിട്ട് കൊടുക്കണങ്കിലും പാടാ.
ആഹ് ആ പാഷൻ ഫ്രൂട്ട്ഒക്കെ പിന്നെ ഇവിടെക്കെ ഉണ്ട്. മൊത്തം വീട് ചില വീടിന്റെ വാധിക്കലൊക്കെ മൊത്തം പടത്തി.
ഉം അത് നല്ല ഫ്രൂട്ടാണ് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ഇഷ്ട.
ആഹ് പക്ഷെ ഇവിടെയൊക്കെ വെറുതെ ആരും ഉപയോഗിക്കുന്നൊന്നും ഇല്ല തോന്ന ഇവര് ഭംഗിക്ക് വേണ്ടിട്ട് വാദിക്ക. പന്തല് പോലെയിട്ട് വെറുതെ വീണു പോവാണ്
ആ പക്ഷെ സൂപ്പർ സാധനാ ജ്യൂസടിച്ച് കുടിക്കാ നല്ല അടിപൊളി സാധനാ.
ആ ഷുഗറുകാർക്കൊക്കെ അടിപൊളിയ.
ആഹ് നല്ലതാണത്.
ഇവിടെ അതൊന്നും പിന്നെ അധികം ആരും ഉപയോഗിക്കത്തൊന്നുല്ല ല്ലേ.
ആഹ്
പണിയൊക്കെ കഴിഞ്ഞാ രാവിലത്തെ.
രാവിലത്തെ കാപ്പിയുടെ പരിപാടിയക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ പരിപാടികൾ നോക്കണം.
ജ്വലറിയുടെ സംഭവം മാത്ര ഇപ്പ നോക്കുന്നുള്ളൂ. ജുവലറിയുടെ മാത്രം ത്ര ഇപ്പെ നോ
വേറെ ഒന്നും നോക്കുന്നില്ല അത് മാത്ര ത്രേ ഉള്ളൂ ഇപ്പം അതി ഇപ്പൊ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നു ആരെങ്കിലും ബോയ്ക്കോ അല്ലെങ്കിൽ പിള്ളേർക്ക് ഡാൻസിന് എന്തെങ്കിലുമൊക്കെ ആ സ്ലൈഡ് എന്തൊക്കെ ചെയ്ത് തരോ ഇന്ന ഐറ്റംസിൽ ചെയ്ത് മോഡലൊക്കെ അവർ തന്നെ പറയും ന്ന കളറ്ള്ളെ ചെയ്ത് തരോ ചോദിക്കുമ്പോൾ നമ്മൾ അത് അനുസരിച്ച്
ഇപ്പ ഓൺലൈൻ ആയിട്ട് പഠിച്ചാ
പഠിച്ചിട്ടില്ല ഞാൻ ഈ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ആ ചെയ്യുന്നകണ്ട് അപ്പൊ നമുക്ക് ഒരു വട്ടം ചെയ്യുന്ന കാണുമ്പോ നമ്മുക്ക് ക്കൊരു പിന്നെ നമുക്കൊര് ഐഡിയ ഉണ്ടെങ്കില് നല്ല രീതിൽ ചെയ്തു പോകാം
ആ ശരിയാ ആ മറ്റേ ഫാത്തിമ മേടം നേരത്തെ പഠിപ്പിക്കുന്നുണ്ട്
ആഹ് ആഹ്
നേരത്തെ റിൻഡെക്സില് ഉണ്ടായിരുന്ന
ആ കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ
ആ അവരെല്ലാം എല്ലാം പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കാത്ത ഒന്നും ഇല്ല ഒരു കോഴ്സും ഇല്ല
ആഹ്
എല്ലാ കോഴ്സും പഠിപ്പിക്കുന്നു
പക്ഷെ ഇത് വിജയിക്കും നല്ലപോലെ പഠിച്ചിട്ടും നമ്മൾ നല്ല രീതി ചെയ്തിട്ട് ഇ ലും ഫേസ്ബുക്കിലും മീഷോലൊക്കെ നമ്മളിങ്ങനെ ഇടാൻ
മ്മലക്കാ ഞാനിപ്പ അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കമ്മൽ സെയിൽ ചെയ്യുന്നു ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടിട്ട്
ആഹ്
കമ്മൽ സെയിലിങ്ങ് നന്നായിട്ട് നടക്കുന്നുണ്ട്
ആ അങ്ങനെ നമ്മള് അതിലൊക്കെ ഒന്ന് സോഷ്യൽ മീഡിയ നല്ല രീതിയില് ഉപയോഗികാണെങ്കി നമ ക്ക് നല്ല രീതി സെയ്
ഓ സെൽ കിട്ടും ഓർഡർ ബൾക്ക് ഓർഡറൊക്കെയാണ് പോകുന്നത് അങ്ങനെയൊക്കെ ഓർഡർ കിട്ടിയ പിന്നെ ഇതുകൊണ്ട് തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റും ഇപ്പൊ പിന്നെ വേറെ ഒരു സംഭവം ഉണ്ട് മറ്റേ ജാസ്മിൻ മറ്റെ ഫേക്കിക മുല്ലപ്പൂ അതെ ഒറിജിനൽ അല്ല അല്ലാണ്ട് എന്ത് ഓർഡറാണ് കിട്ടുന്നത്
ഇഷ്ടള്ളകാര്യ അത് വാങ്ങണന്നില്ലല്ലോ എല്ലാവർക്കും പിന്നെ വേണേലും ഉപയോഗിക്കാല്ലോ
ഉപയോഗിക്കുന്നുന്നത് കൊണ്ട് വിദേശത്തേക്കൊക്കെടോ സാധനം ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്
വീഡിയോ കണ്ടു വിദേശത്തേക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടുന്നു ബൾക്കായിട്ടാ കൊടുക്കുന്നത്
ഓക്കെ എന്തൊക്കെയാതി ഐറ്റംസ് എന്നൊക്കെ
ആഹ്
പക്ഷെ അതുപോലെ ഇരുന്ന് ആ അതുപോലെ ഇരുന്ന് ചെയ്ത് ഓർഡർ പിടിക്കണം
ആഹ് പിന്നെ ഞാനിപ്പം മറ്റേ ഒരു വെസ്റ്റേജ്ന്ന് ഒരു കമ്പനിൽ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ പ്രോഡക്റ്റ് ക്റ്റ്കള് ഞാൻ വീട്ടിലേക്ക് വാങ്ങുന്നുണ്ട് പിന്നെ ആവശ്യകാ പ്രോഡക്റ്റ് നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഡിഷ് വാഷ് ഡിറ്റർ ജന്റ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് പിന്നെ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ
സെയിലാണോ
സേ വീട്ടിലേക്കെ ആവശ്യമുള്ള വാങ്ങിയാൽ മതിന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ആ നമ്മുടെ വീട്ടിലിപ്പം ഇത്രയും കൂടി വാങ്ങുള്ള എമൗണ്ട് ഇല്ലാത്തൊണ്ട് നമ്മൾ കുറച്ച് സെയിലും കൂടി ചെയ്യും
ആ ആ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് ചെയ്യും പോലെ തന്നെ
ആ അതെ അപ്പൊ ഞാൻ ഇപ്പോഴ് ഫേസ്ബുക്കിലി ഇടുന്നില്ല ഞാന് സ്റ്റാറ്റസ് വെക്കും പിന്നെ പരിചയള്ളോർക്കൊക്കെ വാട്സആപ്പില് സെൻ്റ് ചെയ്യും
ഉം ഹും
അങ്ങനെ പ്രോഡക്റ്റ് നല്ലതാണ് നമ്മള് ഹോറിഫ്ലൈമിന്റെയും അവരൊക്കെ കണക്കെ നല്ല പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിണ്ട്ല്ലാവരേയും റേറ്റ് എന്തായാലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവാണ് ഉം ഫോർവേഡിന്റെ ഒക്കെ പ്രോഡക്ട് റ്റ് നല്ല റേറ്റ് ആണ് ഇത്ര എമൗണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യണം അങ്ങനൊരു ആഹ് കർക്കശൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുംല്ല
ആഹ്
ഉം റേറ്റ് കുറവ ഒരു സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന റേറ്റേ ഉള്ളു
അപ്പൊ ശരിയെന്നാ ഫ്രീയാവുമ്പോ ഇനി ഇങ്ങോട്ട് വിളിക്കേ
ആഹ്